ആഹ് എവിടെ ചെയ്യ
ഞാവടെണ്ട്
എന്തര് വാടി
എന്താ പര് വാഡ്യോന്നുല്ല
പൊർത്ക്കെർങ്ങേണ്ടോ?
ആഹ് പൊറത്തേ
ആഹ് എപ്പളെറങ്ങാ
മാർ ട്ട്
ആഹ് ചെക്ക്മാ
ആഹ് വേ വെയ്റ്റ് ചെയ്തേക്കാ
ആഹ് ഇപ്പ എവിടെ പെരലാ
ആഹ് വീട്ടിലിണ്ട്
ഇങ്ങട്ട് വരിണ്ടോ
ആഹ് പിന്ന വണ്ടി വര്ണേ ആഹ് അല്ല വരുമ്പോന്ന് ച്ച എപ്പളാ വിളിക്കാ
ചെക്കന്മാര് ഇറങ്ങുമ്പോ വിളിക്കാന്ന് പറണ്ടിണ്ട് അപ്പൊ വിളിക്കാം
ആഹ് അല്ല മറ്റേ വാപ്പ ചൂടാനി പേരേ ഇറങ്ങുമ്പോ
അറിയില്ല വാപ്പ കണ്ടിണ്ടാവും
ആണ്ടവോ അല്ല അഞ്ചിട്ട ഓറ് കൂട്ടി പോരാനെ കളിയാണനല്ലേ
ആഹ് കളിയാണാൻ തന്നെ
അടിപൊളി കളിയാട്ടോ ഫ്രാൻസ് സാനങ്കിലും അടിപൊളി കളിയാ കാരോം
ആഹ്
അല്ല ജീ ഫ്രാൻസിന്റെ ജനകലി കളിണനല്ലേ പന്ത്രണ്ടരക്കാ
ആഹ് അപ്പ എറങ്ങണേ
പന്ത്രണ്ട് ജ് എപ്പളാ എറങ്ങാ പതിനൊന്നര പതിനൊന്നേമുക്കാല് ഇറങ്ങോ
ആഹ് പയിനൊന്നേ മുക്കാലറങ്ങണ ചെക്കന്മാര് വിളിക്കുമ്പോ
ആഹ് അല്ല മറ്റേ നാളെ രാവിലെ കളിയാണ് ണ്ടോ അർജന്റീനയുടെയും അൽജീരിയയുടെയും ആയെന്താ അല്ലാ ജെന്താ കളികാണാല്ലാർഞ്ഞ് ഏ
ഹലോ
എന്താ കളിയാണാല്ലാർഞ്ഞ്
ഹലോ ഹലോ ഹലോ
ഹലോ എന്താച്ച് കളി കാണാല്ലാ പറഞ്ഞ്
ഹലോ അലോ അലോ
എന്തജ്ജ് കളിയാണാല്ലാർഞ്ഞ്
ഹലോ
ജന്റെ കളിയണ എല്ലറിന ഉ
ആ ആഹ
ഇതിന്റെ കളിയണല്ലാ പറഞ്ഞ
നാളെ ബംഗളൂരു
എപ്പള പോണ്
രാവല്
രാവിലെപ്പോ
രാവിലെ അമ്പേകാലിന് മോക്കാലിന് ട്രെയിൻ ഉണ്ടാക്കന് കറണം
എവിടന്നാ റയിന
തൃശ്ശൂരിന്ന്
തൃശ്ശൂർന എന്നിട്ട് ചച്ച നാളെ പോയിട്ട്ന്നാ വരിയാ
നാളെ പോയിട്ട് അടുത്ത പെരുന്നാൾക്ക ആാവും
ുന്നാളോ അെ എന്താ അത്ര ലോങ്
പണ്ട്
അല്ല അപ്പച്ചി കളിയണല്ല നാളെ ശരിക്കും
കളി കാണൻ നാള ഇണ്ടാവൂല ഫോണില് കാണണം
ഫോണിലോ ആ
ഉം
ഫോണില എങ്ങനെയാണപ്പ
ഫോണില് യൂട്യൂബില് അല്ല ഗൂഗിളില് എന്തെലാലും കാണണം
അതേറ ഇഞ്ച പെട്ടൗണ
ആഞ്
അല്ല എന്നിട്ട് ഇ ഇപ്പ എന്താ പരിപാടി നാളെ ഇറങ്ങഞ് ഒരു കൊ വേണ്ടള്ളു
ആഹ് ആരുള
ഇനിയിപ്പ എന്തായാലും എന്നാ ചെയ്ത് നോക്കിയ നണക്കൻ പറ്റോ
ആഹ ആ ഉ ഉം